ഹലോ
അലോ കേൾക്കുന്നുണ്ടോ ആഹ് ഓക്കേ ആഹ് പിന്നെ എന്തൊക്കെയുണ്ട് ഇന്നത്തെ പരിപാടികൾ
പരിപാടികൊക്കെഴിഞ്ഞപ്പോ ഫുഡ്ക്കെ കഴിഞ്ഞിരിക്കാ ഭക്ഷണം കഴിഞ്ഞാ
ആണോ ഇല്ല ഭക്ഷണം കഴിച്ചില്ല ആഹ് പിള്ളേർക്ക് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നോണ്ട് പിള്ളേർക്ക് പിള്ളേർക്ക് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നോണ്ടേ കുറച്ച് താമസിച്ചു ഇനി വേണം ഫുഡ് കഴിക്കാൻ
ആഹ് ആഹ് പഠിപ്പിക്കാറുണ്ടോ
ആഹ് പഠിപ്പിക്കാറുണ്ട് കുറച്ച് സമയം ഇപ്പ അധികം ഇരിക്കാറില്ല അങ്ങനെ ഇപ്പ തന്നെ പഠിച്ചോളും കുറച്ച് ആയല്ലോ അവര് തന്നെ പഠിക്കാറായി ഉം എന്നാലും കൂടെ ഇരുന്നില്ലെങ്കി വിട്ടുകളയും ഇറങ്ങി പോയിക്കളയും അവരുടെ കാര്യം നോക്കി നടക്കും
അപ്പൊ പിന്നെ ഇപ്പൊ മൊബൈലൊക്കെ ആയോണ്ട് പിന്നെ ഇപ്പ അധികം ശ്രദ്ധ കിട്ടില്ല നമ്മളിങ്ങനെ പുഷ് ചെയ്തില്ലെങ്കിൽ അവരെ മറന്നു പോകും വേറെ മൊബൈലിലൊക്കെ പോവാ അല്ലെങ്കിൽ ഉം ഉം ഉം ഉം
ഫുഡൊക്കെ നേരത്തെ കഴിഞ്ഞോ എന്തൊക്കെയായിരുന്നു ഫുഡ് രാ ത്രി ചപ്പാത്തിയാണോ ചോറാണോ
ഇപ്പട്ടെ അങ്ങനെ സ്ഥിരമായിട്ടൊന്നുല്ല മാറി മാറിയൊക്കെ എടുക്കും
മാറി മാറി ആഹ് ആഹ് ഓക്കെ എന്നും ഒരേ ഫുഡ് എന്നും ഒരേ ഫുഡ് ആവുമ്പോ ആകെ ഒരു മടുപ്പായിരിക്കും അല്ലേ
അതെ അതെ അതെ അതാണ് അതാണ്
ആഹ് ആഹ് ആഹ് പിന്നെ എന്താണ് എന്താ
അവിടെ എങ്ങനെയാണ്
ഇവിടെ ചോറാ ഡെയിലി ചോറ് തന്നെയാണ് കഴിക്കുന്നത് ഇടക്കൊക്കെ അങ്ങനെ എന്തെങ്കിലൊക്കെ ഇന്നിപ്പോ മന്തി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കഴിക്കണം പിള്ളേർക്ക് സന്ധ്യയപ്പോ മന്തി വേണന്ന് ഒരു തോന്നല് പിന്നെ മന്തി വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്
ഇപ്പൊ പിന്നെ പണ്ടെല്ലാരും ബിരിയാണി പൊറോട്ടയൊക്കെ ആയിരുന്നു ഇപ്പൊ പിന്നെ മന്തി കയ്യേറിയല്ലോ
ആഹ് അതെ അതെ ഇപ്പൊ മന്തി വിട്ടിട്ടുള്ള കളി ഇല്ല ആർ
ഇല്ല ഇല്ല ഇല്ല അത് ഒന്നാമത് അൺലി റ്റഡ് റൈസ് ഉണ്ട് പിന്നെ അതൊരു ഒരു ഇപ്പൊ ബിരിയാണിയൊക്കെ ഒറ്റ ഐറ്റം അല്ലേ നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് കഴിക്കുന്ന സാധനമല്ലേ മന്തി അങ്ങനെല്ലല്ലോ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്ന ഐറ്റം ആയതുകൊണ്ട് മന്തിയോടായി താല്പര്യം നമ്മുടെ നാട്ടില് മന്തിയു വരുന്നില്ല ഇപ്പോ ഫുള്ള് മന്തിയായ്
ആഹ് ഫുൾ മന്തിയായി എല്ലാർക്കും ഇപ്പ അത് മതി ഉം അപ്പൊ മയോണൈസ് ഒക്കെ കൂട്ടി ഇങ്ങനെ കഴിക്ക ഇപ്പം നമുക്ക് ചിക്കന് വേറെ ഒന്നും ഇല്ലെങ്കി പോലും നമുക്ക് മയോണൈസ് കൂട്ടി ചോറ് കഴിക്കാൻ ഭയങ്കര ഒരു ടേസ്റ്റാല്ലെ ഇഷ്ടണോ അങ്ങനെ
അതെ അതെ തക്കാളിയുടെ ചമ്മന്തിയുണ്ടല്ലോ എന്താ അയിന്റെ പേര്
ആഹ് അതെ അതെ ഞാനീ ഈ മയോണൈസ് വെറുതെ കഴിക്കും കുറേ ചുമ്മാവാരി കഴിക്കും അത്ര ഇഷ്ടാണ് ഒണ്ടാക്കാറുണ്ട് നമ്മള് തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കും ചെലപ്പോ
ഓ ഓ എങ്ങനെയാ ഉണ്ടാക്കുന്ന അപ്പോ മൊട്ട വെച്ചിട്ടോ അതോ
ആഹ് മൊട്ട മൊട്ട വെച്ചിട്ടും കിഴങ്ങ് വെച്ചിട്ടും ഉണ്ടാക്കാം നമുക്കത് അപ്പൊ ഒരു ആഹ് കിഴങ്ങ് വെച്ചിട്ടും ഉണ്ടാക്കാത് കിഴങ്ങാകുമ്പോ നമുക്ക് അധികം കേടായി പോവില്ല നമ്മൾ ഈ മൊട്ട വച്ചിട്ട് മയോണൈസ് വാങ്ങിക്കുമ്പോ രണ്ട് മണി ക്കൂര് കുടുതൽ ഉപയോഗിക്കാൻ പാടില്ലാന്ന് പറഞ്ഞിട്ടില്ലേ
ഉം അതെ അതെ അതെ അതെ
ആഹ് കൊള്ളില്ലെന്നാണ് പറയുന്നത് അപ്പൊ ഇതൊക്കെ വെച്ചിട്ടുണ്ടാക്കുവാണെങ്കിൽ നമുക്ക് കൂടുതൽ സമയം ഉപയോഗിക്കാം
ഓ അങ്ങനെണ്ടല്ലേ അതെനിക്ക് അറീല്ല മറ്റേ കിഴങ്ങ് വെച്ചുണ്ടാക്കുന്ന കാര്യമേ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല
ആഹ് നമ്മൾ ഈ മുട്ടക്ക് പകരം കിഴങ്ങ് ചേർക്കണം അത്രേ ഉള്ളൂ
ആഹ് ആഹ്
ആഹ് മുട്ട പിന്നെന്താ സൺഫ്ലവറ് ഏഹ് വെളുത്തുള്ളി പഞ്ചസാര അല്ല പഞ്ചസാരല്ല ഉപ്പ് ഉം അതെ ഇത്രയും സാധനങ്ങള് പിന്നെ വിനാഗിരി
വിനാഗിരി ഓക്കെ ഓക്കെ ഓക്കെ ആഹ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആഹ്
അപ്പത് അഹ് അതെ നന്നായിട്ടടിച്ചെടുക്കുക കുറെ സമയം എടുക്കൂട്ടോ അത് നന്നായിട്ടൊന്ന് അടിക്കെണം പക്ഷെ ഇത് ചൂടാവാൻ പാടില്ല. നന്നായിട്ടെന്നടി ച്ചെടുത്തു ന്നിട്ട് പിന്നെ കെർച്ച് ഏഹ് പിന്നെ കെർച്ച് സൺഫ്ലവറ് അതെ പിന്നെ കെർച്ച് സൺ ഫ്ലവർ ചേർക്കും പിന്നെ നമ്മള് മികസിയിൽ ഒന്ന് നന്നായിട്ട് കറക്കിയെടുക്കും പിന്നെ കെറച്ചൂടി കൂടി സൺഫ്ലവർ എടുക്കും. അങ്ങനെ അങ്ങനെ അത് പതഞ്ഞ് നല്ല ആഹ് ഒരു പരുവത്തിന് വെരണം. നമുക്കത് ഏകദേശം കാണുമ്പം അവര് ടേസ്റ്റ് ചെയ്യുമ്പോ അറിയാലോ ആഹ് ഒരു പരുവത്തില് രുപം നല്ലതാ ണ്ടാക്കിയാ നമ്മളാ വാങ്ങിക്ക്ണ അതെ ടേസ്റ്റാണ് ട്ടോ ന്നല്ല ത
ഞാൻ ഞാതില് ഉണ്ടാക്കി നോക്കിട്ടിലെ ഞിപ്പൊന്ന് പരീക്ഷക്കണം ന്തായാലും.
ആഹ് ആഹ് നല്ലതാ അങ്ങനെ ണ്ടാക്കിയാ അപ്പ നമ്മക്ക്. ത് ആണെങ്കിൽ തന്നെ നല്ല ചോറിനൊന്നും പറ്റില്ലട്ടോ കൂടുതലും മന്തി
ആഹ് അതെ രാൽത്തെ പൈസീകൂടെ ഒക്കുള്ളൂ. മന്തി ഉണ്ടാക്കാർണ്ട് മന്തി ഉണ്ടാക്കാറുണ്ടോ?
മന്തി ഞാന് ഒരു പ്രാവശ്യം ട്രൈ ചെയ്തു. പക്ഷെ ആകെ ചീറ്റി പോയി ആഹ്. അതില് ഈ യൂട്യൂബില് വീഡിയോസെക്കെ കണ്ടാ അതിന് വേണ്ട സാധനങ്ങളെല്ലാം പ്രത്യേക മന്തിക്കൊക്കെ പ്ര പ്രത്യേക അരിയെക്കെ ഇണ്ടല്ലോ അതെ അതൊക്കെ പ്രത്യേകം വാങ്ങിചെണ്ടാക്കി ഇതാ പഷെ അത് തായിപോയി. അത് ഉണ്ടാക്കിയപ്പോ എടയ്ക്ക് എപ്പഴോ മന്തീടെ ഒരു മണം വന്ന പോലെ തോന്നി അപ്പൊ ഞാ വിചാരിച്ചു ശരിയാവെയ്ക്കെന്ന് പഷെ എന്താണോ നമ്മള് ഈ പൊറത്ത്ന്ന് നമ്മൾ വാങ്ങിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടീല. അപ്പൊ അങ്ങനെ ആഹ് എന്നാലും കൊഴപ്പല്ലായിരുന്നു കഴിച്ചു. പഷെ ആ ഒരു ടേസ്റ്റ് അങ്ങനെ കിട്ടീല ആഹ്
അത് ഇവരെന്തോ ആട്ട് നെയ്യൊക്കെ ചേർക്കാറ്ണ്ട് അതുകൊണ്ടാണ് ടേസ്റ്റ് കിട്ടുന്നത്.
ആഹ് ആട്ട് നെയ്യ് ചേർക്കും.
ആഹ് അതെ അതെ അതെ.
ആണോ ആഹ്.
അങ്ങനെയൊക്കെ ചേ ഇ റൈസില് ചേർക്കാറുണ്ട് അതോണ്ടാണ് ആ റൈസിന് ആ ഒരു ഒരു ടേസ്റ്റ് വരുന്നതതോണ്ടാ. ഇത് ഇത് ഇത് പറഞ്ഞതാരാന്നറിയോ ഇനിയ സായം. സംഭവം ഇനി പുളളി പറഞ്ഞൊരു മന്തി കാക്കാന്ന് പറയുന്നൊരാളുണ്ട്.
ആഹ് ആഹ്
പുള്ളി ഇങ്ങനെ ഒരിന്റർവ്യൂല് പറഞ്ഞതാണ് അവര്ണ്ടാക്കുമ്പോ ഇങ്ങനെ ആട്ട് നെയ്യ് ചേർക്കും പിന്നെ. സ്പെഷലായിട്ട് എന്തോ ഈ ഏ എവടെ എവടെയോ യമനില് പാറ പൊട്ടിക്കുമ്പോ ഒരു സംഭവം കിട്ടും ആഹ് എന്താ ഒരു കന്മദം ന്നൊക്കെ പറയുന്ന പോലെ എന്തോ രണ്ട് പേരും പുള്ളി പറ
ഉം ഉം അപ്പ അതാരി ഈ ഒരു ഫ്ലേവറ് വരുന്നെ ല്ലേ.
അതെ അതെ അതെ ക്ഷെ സത്യാണോന്നൊന്നും അറിയില്ല നിപ്പൊ പുള്ളി ആരും ചെയ്യാതിരിക്കാൻ വേണ്ടി പറയുന്നതാണോന്നും അറിയില്ല.
ആഹ് ആഹ് ഇപ്പം നമ്മളും ഇപ്പൊരു മന്തി ഒന്ന് വീട്ടിലേക്കൊന്ന് കൊണ്ട് വന്നാ പിന്നെ ആ വീട് മൊത്തം ആ മന്തീടെ മണമാരിക്കും. നല്ലൊരു ഫ്ലേവെറാ പഷ് ക്ഷെ നമ്മളൊന്നൊണ്ടാക്കികഴിഞ്ഞാ എന്താണോ അതിന്റെ ഒരു പകുതി സ്മെല്ല് പോലും കിട്ടുന്നില്ല.
ഉം
ഇവരീ രുചി കൂട്ടാൻ വേണ്ടി എന്തെങ്കിലൊക്കെ ഇൻഗ്രീഡിയൻ്റും കാര്യങ്ങളൊക്കെ ചേർക്ക് ക്ന്നുണ്ടാവും ഉം ഉണ്ടായിരുന്നില്ല. ആഹ് ആഹ് ആഹ്
ഒരു കട തൊടങ്ങി അവിടെ ഭയങ്കര തിരക്കായേണ്ട് വേറാൾ തുടങ്ങി ആ അങ്ങനെ. ആ ഊ ആഹ് ഇങ്ങനെ ജ്ജ് വേറെ മൂന്ന് നാല് നാല് കടയായപ്പോ എല്ലാത്തിനേം വിഴുങ്ങിക്കൊണ്ട് ഇപ്പൊ അൽ റിമ്മ്കാര് വന്ന്
ആഹ് ആഹ് ഇല്ല ഇല്ല
ആഹ് അൽ റീം മൻസിലീ മന്തിയുടെ ഒരു വലിയ ചെയിനാണ് എല്ലാ വല്യ ടൗണിലവർക്ക് ഏ കടയ് എണ്ട്
ആഹ് മന്തി മാത്രേ ഒള്ളൂ അവിടെ
മന്തി അൽഫാം ഷവായ ആ ഒരു കാറ്റഗറി ഐറ്റെണ്ടല്ലോ ആഹ് ആഹ് അതെ അതെ വേറെ ഊണ് അങ്ങനത്തൊന്നും ഇല്ല ഈയൊരു അറേബ്യൻ യമിനി ഐറ്റംസ് മാത്രം ആ ശകം ഭയങ്കര തെരക്കന്ന് കഴിഞ്ഞാല് ഇപ്പൊ ഹ് അവിടെ എപ്പ പോയി കഴിഞ്ഞാലും ഒരു ഒരു ആയിരം പേരുണ്ടാവും
ആഹ് ആഹ് ആഹ്
അപ്പൊ ബാക്കി മന്തി കടക്കാരുടെക്കെ
അതെ കച്ചവടം പോയി ആഹ് ഇവിടെ ഞങ്ങടെ വീ ഇവിടെ അടുത്ത ഇവിടെ ടൗണിലുണ്ട് ഒരു കട ഇതുപോലെ മന്തീടെ അവിടുന്നേ ഞങ്ങളും വാങ്ങിക്കാറുള്ളൂ കാരണം എന്താന്ന് വെച്ചാ വേറെ എവിടുന്ന് വാങ്ങിച്ചാലും നമുക്ക് അത്രേ ഒരു ടേസ്റ്റ് ഇല്ല ഇവിടുന്ന് ഒരു ഇവിടുന്ന് വാങ്ങിച്ചാലാണ് നല്ലൊരു രുചിയാണ് അതിന് വിയ്യ മയോണൈസായാലും വേറെവിടെന്നെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽഒരു പുളിയോ വേറൊരു രുചിയാണതിന്
ഉം
അപ്പൊ അതുകൊണ്ട് ആ കടക്കാ ണെങ്കില് ആ കടക്കാർ
ഓ നിങ്ങളോടൊക്കെ ബിരിയാണി തിന്ന് എടന്നാ മേടിക്കുന്നല്ലേ ഓക്കെ ഓക്കെ ഓക്കെ നിങ്ങളവിടെ ഈ ബിരിയാണി വെക്കുന്ന ഏതാ ഏതാ ബസ്മതി വച്ചിട്ടാണോ അതോ കൈമച്ചിട്ടാണോ
ബസ്മതി വെച്ച്ട്ടാണോ അതോ കൈമ വെച്ച് ട്ടാണോ ബിരിയാണി വെക്കുന്നത് അധികവും ഏ കൈമ നെയ് ചോറിനാധികവും കൈമായാ ബിരിയാണിക്കും ഏച്ച് ചിലര് അധികവും തന്നെ കൈമാ റൈസാട്ടോ അധികവും ആൾക്കാരു ഉപയോഗിക്കുന്നേ ബിരിയാണിക്കും കൂതല് ടേസ്റ്റ് വരുന്നത് അതാ ആത് ബസ്മതി എടുക്കാറുണ്ട് ഉം ചുരുക്കമുള്ളൂ ഉം ഉം ബസ്മതീരിയാണോ കൈമാറൈസാണോ ഇഷ്ട്ടം ആ ഇവിടെ ഇവിടെ അതുപോലെന്നെ രണ്ട് എടുക്കാറ്ണ്ട് കുറേ സ്ഥല് ത്തൊക്കെ ഉം ആയത് ഏത് ത അരിയാ ഇഷ്ടം
ബസമതിയാ ഇഷ്ടം
ബസ്മതിയാണ് ഇഷ്ടം അല്ലെ ആ ആ എനി എനിക്ക് ന്നാൽ ഒരു കൈമക്കാണ് ഒരു പ്രത്യേക മണവും സ്വാദും അതൊക്കെ കൂടുതൽ തോന്നിയിട്ടുള്ളത്
ഇവിടെ ഈ രണ്ടു രണ്ട് കാറ്റഗറി ബിരിയാണിയായിട്ടാ വരല് ഈ കൈമ ട്
കൈമാര്
ഈ മലബാറി ബിരിയാണി ആ ടൈപ്പ് ആയിരിക്കും ഏ ദെം അതൊന്നും ഉണ്ടാവൂല്ല
ഉം ഉം അതിനകത്തൊന്നും ഉണ്ടാവൂല്ല ആ ആ ആ ഇറച്ചി മസാല ചോറ്ത്രേ ഉണ്ടാവൊള്ളു
ബസ് മതി ബിരിയാണി ആണെങ്കിൽ അതിനകത്ത് ക്രിസ്മസ് അണ്ടിപ്പരിപ്പ് ഏ ഓറഞ്ച്
അണ്ടിപ്പരിപ്പ് അ ഓറഞ്ച് ഷേ മറ്റേ പൈനാപ്പിൾ ക്യാരറ്റ് അ ക്യാരറ്റ് ചെൽപ്പോ ചെൽ പ്പോ ബ്രെഡ് പൊരിച്ചതും
അങ്ങനത്തെ ഒരു ആഹ് ആതെ തെ അതെ ചിക്കൻ സ്റ്റൈല് ബിരിയാണിയാണ് ഈ ഇതിൽ വരുന്നത് ബസ്മതി ചെയ്യുമ്പോൾ വരുന്നത്
ആ ആഹാ ആ ഇപ്പൊ എന്താ ഈ വേറൊരു വേറൊരു ഓരോ ഈ ഈ ബിരി മന്തിയില് തന്നെ പല ഡിഫറന്റ് ആയിട്ടുള്ള മന്തീസ് മന്തിയുണ്ട്
ആ ആ ഹ് ആ മധൂഹൂദൊക്കെ അങ്ങനത്തെല്ലേ
ആ ആഹ് അത് തന്നെ അതന്നെ എനിക്ക് ആ പേര് പറയാൻ കിട്ടിയില്ല അതാണ്
ആ ആ ആ ആ ആ
അത് തന്നെ ആ പക്ഷെ ഒരു എന്തോ ഒരു ഇച്ചിരി വ്യത്യാസം ഉള്ളൂ അതുവായിട്ട്
ആഹ് അത് ചോറ് കൂടി കിട്ടുന്ന മസാല ചേർക്കുന്നുണ്ടെന്ന് തോന്ന് വേറൊരു കളറൊക്കെ ആഹ് ഹാ
അപ്പൊ അവരൊരു ഓരോ പേരും ഇടും ഇതിന് എന്തെ ങ്കിലും ഒരു ഇൻഗ്രീഡിയന്റ് കടുതലായിട്ട് ചേർക്കും അതിൽ കുറച്ച് ഒരു സ്വാദ് വ വ്യത്യാസവും വരും അപ്പൊ അത് ആഹ് അതെ അപ്പൊ ഈ പുതിയതായിട്ട് ഇറങ്ങി കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ടെ ഓടും ആളുകളൊക്കെ
അതെ അതെ അതെ അഅതങ്ങനെ തന്നാ
ക്ക് ഹ് അങ്ങനെ ഇപ്പം പാചകംന്ന് പറഞ്ഞാൽ ഇന്ന് പണ്ടുള്ള പോലെയല്ല ആൾക്കാരൊക്കെ പുതിയ പുതിയ രുചികളൊക്കെ തേടി നടക്കും പോവാണ് അല്ലെ
ഓ അതാണ്താണ് ഇപ്പൊ കാര്യം ശെരിയാ പണ്ട് ഇപ്പോഴ പണ്ടൊരു ഒരു
ഉം
ഒരു മുപ്പത് കൊല്ലം മു ൻപ് വരെയും നമുക്ക് ഇപ്പൊ എത്ര വരുമാനം കുറവാണെങ്കിലും പൈസ കൂട്ടി വെച്ച സ്ഥലം മേടിക്കാം ഒരു വീട് പണി
ഉം ആഹ്
ഇപ്പൊ പക്ഷെ
ഇപ്പൊ പക്ഷേ അത് കുറെ പേർക്ക് നടക്കാത്ത ഒരു സെറ്റപ്പായി മ് ഹ്
ഒരു പത്ത് സെ ന്റ് സ്ഥലം മേടിച്ചൊരു അത്യാവശ്യം നല്ല വീട് വെക്കണമെങ്കിൽ എൺപത് ലക്ഷം ഒരു കോടിയൊക്കെ ആ റേഞ്ച് ആയി
ആഹ് അതെ അതെ
അപ്പൊ അത് നടക്കാത്ത ആളുകളെല്ലാം പിന്നെ വീടോ വെക്കാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ നമുക്ക് ഭക്ഷണൊക്കെ കഴിച്ചു സുഖിക്കാവുന്ന് വിചാരിക്കുന്നു
ഉം ഉം
പണ്ട് ഇവടൊക്കെ പൈ കൂട്ടി വെക്കുവായിരുന്നു ആളുകള്
അതെ
ഉം
ഇപ്പം പാചകം ആഹ് ഓരോ രുചി തേടി ആൾക്കാരിങ്ങനെ നടക്കും ക്കുവാണ് എല്ലായിടത്തോടെയും ആഹ് എവിടെ പോയാലും ഇതിനൊരു പ്ര
ആഹ് ഇത് ഇതെങ്ങനെയാ നമ്മുടെ ഇപ്പോഴത്തെ കോള് പത്ത് മിനിറ്റ് ആകുമ്പോ കട്ട് ചെയ്യണോ അതോ
ആഹ് അതെ അതെ പത്ത് മിനിറ്റ് ആയെങ്കി കട്ട് ചെയ്യാം
ആക്കെ ഇപ്പ നമ്മുടെ പത്ത് കഴിഞ്ഞിട്ടുണ്ട് ശെരി ശെരി ഹലോ
ഹലോ കട്ട് ചെയ്തോ ആഹ് എനിക്കും കട്ട് ആവുന്നില്ല അപ്പോ ഞാൻ വിചാരിച്ചു
കട്ടാകുന്നേല്ല
കട്ടാവുന്നില്ല അതാണ് ഞാനും ഓർക്കുന്നേ ഞാൻ കൊറേ സമയാ ട്രൈ ചെയ്യണു അപ്പ ഞാൻ വിചാരിച്ച് എനിക്ക് കട്ടാക്കാൻ പ
ഉ